ആന്നാ
ആ ആ പറഞ്ഞോളൂ ഇതാരാണ്.
ഇത് കുടിവെള്ള പദ്ധതിയുടെ അധികാരികൾ അല്ലേ.
അതെ ആണല്ലോ.
ഞാന് വിളിച്ചത് എന്ന് വെച്ചാല്, ഇവിടെ ഇവിടെ ഒരുപാട് വഴികൾ തടസ്സപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട്.
ആ ആ.
അതായത്. ക്കാന്ന്. ഒരുപാട് പ്രദേശങ്ങളിൽ. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട്. വഴികളുടെ അരികിലും പിന്നെ വഴികൾ ക്ക് നടു നടു നടുവില് കൈയില്. ഒരുപാട് ചാലുകൾ കേറിയിട്ടുണ്ട് വഴി ഇപ്പ ഇടാൻ വേണ്ടി. എപ്പോ ആണ്. സ്ഥലത്തില് ഒരുപാട് നാൾ നാളുക്കളായി ഇപ്പോ ആ വഴിയുടെ സ്ഥിതി അതേ സ്ഥിതിയിലായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ചുരുക്കിപ്പറയുകയാണെങ്കിൽ ഇപ്പ കുടിവെള്ള പദ്ധതിയുടെ മുൻ എന്താ ഒന്നുമില്ല കുടിവെള്ള പദ്ധതിയും ഇല്ല. പിന്നെ പഴയതുപോലെ ഉള്ള ഒരു നല്ലൊരു വിശാലമായ വഴിയിപ്പ ഞങ്ങള് ഇല്ല രണ്ടു ആളുകളുടെയും കാര്യം കാര്യം. ഇപ്പൊ നടന്നോണ്ടിരിക്കണടാ. അപ്പോ അത് പറയാൻ അതിപ്പെടാൻ വേണ്ടിപ്പയാണിപ്പ നിങ്ങൾക്ക് വിളിച്ചത്.
ഇതിപ്പം കൊറെയായി നമ്മെള് ഇത്തരത്തിലു പരാതി കേൾക്കുന്നത്. അപ്പ എന്താ പ്രശ്നം ന്ന് നമ്മെള് വിശദീകരിക്കുവാണെങ്കില്. നിങ്ങള് എത്ര എത്രത്തോളമാവും. ഉൾക്കൊളളൂന്നറിയില്ല. എന്നാലും ഞങ്ങെടെ ബാഗത്തുന്ന് ചെറിയ വിഴ്ച്ചയുണ്ടായെങ്കിലും ഞങ്ങളതിനെ വിശദീകരി എന്താന്ന് വെച്ചാല് ഇപ്പോ അപ്പോ ഏകദേശിപ്പോ. പണി പകുതിയായ രീതിയേൽക്കാണ് നമ്മെള് ഇപ്പരു നിലച്ചേക്കണത്. പണിക്കെ നിലച്ച രീതിയിലാണ്. അത് നമ്മെടെയിതിന്റെ. മേലുദ്ദ്യോഗസ്ഥരിൽ നിന്ന് അതിന് വേണ്ട രീതിയിലൊള്ള നടപടികളും, ഞങ്ങൾക്കുള്ള ഞങ്ങള് ചെറിയൊരുദ്യോ സ്റ്റ് മാത്രമാണ് അതിന്റെ. നമ്മെള് ഓരോ പ്രദേശവൊക്കെയും നിയോഗിക്കപ്പെട്ട ആഹ് ആ ഒര് നിയോഗിക്കപ്പെട്ടയാളുകൾ മാത്രമാണ്. പക്ഷേ, ഇതിന് വേണ്ട രീതിയിലുളള ഒരു നടപടിയോ ഞങ്ങെക്കുള്ള സഹായങ്ങളോ. അവെടെന്നുളള മറ്റ് കൽ കൽപ്പനകളോ ഒന്നും ഞങ്ങെക്ക് ലെഭി ഒന്നില്ല. ഉ രണ്ട് മാസങ്ങളോളമായ്റ്റ്. അതുകൊണ്ട് ഞങ്ങെക്കും അതിനെ ഒറ്റക്കോ അല്ലെങ്കി ഞങ്ങക്കൊര് നേരിട്ടതിനൊരു തീരുമാനമെടുക്കാനും കഴികേയില്ല. കാരണം അതിനുളള ഫ ഫണ്ട് പൈസമ റ്റു അതിന് നിയോഗിക്കപ്പെട്ട ആളുകളും അതനുസരിച്ചുള്ള പൈസകളും കാര്യങ്ങളൊക്കെ നമ്മക്ക് എത്തിക്കേണ്ടതുണ്ട്. അതാണൊരു വലിയൊരു കാരണം എന്നുള്ളത്.
ശെരി. പിന്നെ നിങ്ങളിപ്പോ നിയോഗിക്കപ്പെട്ടുള്ളത് നമ്മെടെ പഞ്ചായത്തിന്റെ തെക്ക് ബാഗത്താണല്ലോ?
ആ ആ
പ്പ ഞാനിപ്പന്വേക്ഷിച്ചു. ജ് കൊറെ പ്പ ഒരുപാട് നാളായിട്ടൊക്കെതിന്റെ പെറകില് ഞാൻ അന്വേക്ഷിച്ചൊണ്ടിരിക്കയായിരുന്നു. അപ്പോ ഈ അന്വേ ഇതിന്റെ ബാഗമായി ഞാനിപ്പോ ഈ നമ്മെടെ പഞ്ചായത്തിന്റെ വടക്ക് ബാഗത്തും അത് പ്പോലെത്തന്നെ കിയക്ക് ബാഗത്തും വീട് ഞാനന്വേക്ഷിച്ചപ്പോ. അവെടെല്ലാം ഏകദേശം പണികൾ പൂർത്തിയായി കഴിഞ്ഞിരിട്ടിട്ടൊണ്ട്. കാരണം പല ബാഗങ്ങളിക്ക് വള്ളം, ജലം, കുടിവെളള പദ്ധതി വീടുകളിലേക്കെത്താൻ പോലും തെടങ്ങിട്ടേള്ളേ. ഇപ്പോ നമ്മെടെ ബാഗത്ത് നിന്നപ്പം നമ്മെടെയി വടക്ക് ബാഗ ത്ത് മാത്രാണ് ഇപ്പോഴും കുടിവെള്ളപദ്ധതിടെ മുന്നേറ്റം. പദ്ധതിടെ പരിപാടികൾ ക്കൊര് മുൻഗണനയും നൽകാതെ ഇപ്പോ പയേ സ്ഥിതിയില് നിലച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അത് നിങ്ങളോടൊര് പ്രത്യേകമായ ബിയൈ ബീച്ചിത്തന്നെയാണെന്നെനിക്ക് തോന്നണത്. കാരണം. ഇത്തരത്തിൽ മേലാധിക്കാരികൾ നിന്നൊള്ള നിർദ്ദേശം ന്താ കാത്ത് നിൽക്കുകയായിരുന്നുവെങ്കിൽ. പ്പയി തെക്ക് ബാഗത്തും കേക്ക് ബാഗത്തും ഉള്ളവരെല്ലാം ഇപ്പോഴും അവരുടെ കുടിവെള്ള പദ്ധ് തിയുടെ പരിപാടികൾക്ക് എന്തായിപ്പോഴും പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പ നിങ്ങളുടെ ബാഗം നമ്മെടെ ബാഗത്ത് മാത്രമാണ് ഇപ്പോഴും ഈ കുടിവെളള പദ്ധതിയുടെ ബാഗത്ത് എന്താ പരിപാടി നിങ്ങടെഒര് മിനിറ്റൊന്നൂല്ലാതെ നിൽക്ക്ണത്
അത് എന്താന്നെച്ചാല് ആ മറ്റ് നിങ്ങളെ പ്രദേശ നിങ്ങക്കറിയാവല്ലോ നമ്മടെ ഭരണകക്ഷികൾക്ക് എതിരായൊരു പ്രദേശമാണ് വല്യൊരു ഇതില് കയ്ഞ്ഞ ഹ് വർഷത്തിലൊക്കെ വലിയ രീതില് സമരം നടന്നൊരു ആ ക്കേസ് ശ്രമമായി വധക്കേസ് അത് സംബന്ധമായിട്ട് ഒരു വല്യ സമരം അത് പോലെ പോലീസ് അക്രമണൊക്കെ നടന്ന ഒരു പ്രദേശമാണല്ലോ നിങ്ങളെ പ്രദേശന്നുള്ളത് അപ്പൊ ആ സ്ഥലത്ത് ത്തേക്ക് നമ്മുടെ അധികാരികൾക്ക് ഒന്ന് കണ്ണെത്തിക്കാനോ അല്ലെങ്കി നിങ്ങ ക്കൊരു വേണ്ട സഹായത്തിനോ ച്ചിരൊരു മൂകത അല്ലെങ്കിലൊരു താല്പര്യകുറവ് കാണിക്കുന്നുണ്ട്. അതാണത്തിനുള്ള ഒരു പറ്റുന്ന പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങളെ നാട് മാത്രം നിങ്ങളെ പ്രദേശം മാത്രം ഒരു തില് നിലച്ച ഈ പണി നില സയ്ലുള്ളത്
ചെയ്യാന്ന്‌ സ്വാഭാവികായിട്ടും ഇത്തരത്തില് ഞങ്ങളുടെ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് അവിടൊരു കൊലപാതകം നടന്നു എന്നുള്ളത് രാഷ്ട്രീയ പരമായ കൊലപാതകം നടന്നൂന്ന് നിലക്ക് പാന്താ സർക്കാറുകൾ ക്ക് നമ്മുടെ ഭാഗത്തേക്ക് ഒരു മൂകത സ്വാഭാവികമാണ് എന്നിരുന്നാലും നമ്മള് ക്കേണ്ട കാര്യന്താച്ചാല് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട ഭാഗത്ത്‌ പിന്തുണക്കുന്ന ജനങ്ങള് മാത്രമല്ല ആ ഭാഗത്ത്‌ താമസിക്കുന്നത് പ്രത്യേകിച്ച് ഞാനടക്കം നമ്മു പ്പത്ത നെലവിലുള്ള സർക്കറിന് പകരാധികം പിന്തുണക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സങ്കടകരമായ അനുഭവം ഞങ്ങള് മിന്നിടുക നേരിടുകാന്ന്‌ പറയുമ്പോ നമ്മുടെ ഭാഗത്ത്‌ വളരെയധികൊരു സങ്കടകരമായ കാര്യമാണ്
മ്മ് അപ്പൊ ഞായിപ്പോ നിങ്ങള് ഇതിന്റെ ഒരു പാർ എ ഏ ങ്ങള് ങ്ങള് പറയുന്ന കക്ഷികള് ഒരു സഹായികലായത് കൊണ്ടും അവരെ പിൻവലിക്കുന്ന ഒരു കൂട്ടരായത് കൊണ്ടും അത് പോലെ നിങ്ങള് ഈ വെള്ളത്തിന്റെ അല്ലെ വെള്ളത്തിന്റെ പേരിലും കോർച്ച് ഓടി നടന്നു എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ഏ നമ്മ ക്കും ഇതിന്റെ കൊറേ ആ ഇതിന്റെ കാരണം കൊണ്ടുള്ള കൊറേ ഹ് അവസ്ഥകളും അ ഞങ്ങളും നേരിട്ടിട്ടുണ്ട് ഒന്നാമത് ഈ നമ്മക്ക് അറിയാമല്ലോ ഈ അധികാരിക കള് പ്രതെ ക്ഷത്തില് ജനങ്ങളുടെ കൂ ടെയാണ് ന്ന് പറയുന്നുണ്ടെങ്കിലും അവര് ആന്തരികമായും അല്ലെങ്കില് ലും മറയോടുക്കൂടെയും അവരോട് ഭരണ ഏ പാർട്ടി രാഷ്ട്രീയ വിഭാഗങ്ങളുടെ താല്പര്യങ്ങ ക്കും അതിൻ്റെ നേട്ടങ്ങൾക്ക് മാത്ര മായാണ് അവര്
വേണെങ്കി പ്പം കൊറേ ആണ് ഉള്ളത് ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ രാഷ്ട്രീയഭരമായ സർക്കാരുഭരമായിട്ടുള്ള കാര്യങ്ങളെ വളരാൻ അധികം വലിച്ചുകൊണ്ടിരുന്നത് അത്ര ന നല്ലതല്ലന്ന് തോന്നുന്നു കാരണം ഇനി നിങ്ങളുടെ വീചക്ക് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നതിന് പകരം മ റ്റുള്ളവരെ പിന്ത് എന്താ ഇതിലേക്ക് കളിച്ചെറിയുന്നത് പോലെയെക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്.
അല്ല അല്ല ഈ വിഷയത്തിന് നമ്മള് ഒരിക്കലും മറ്റുള്ളവരെ പഴിചാരുകയല്ല. നമ്മളും ഇതിന് വേണ്ടി കുറേ ഒ ഓടി നടന്നതാണ് നിങ്ങടെ നാ ട്ടി നിന്നും ഞങ്ങള് ഒരു വി ഉദ്യോഗസ്ഥ കൂട്ടത്തിലൊരാളുണ്ടായിരുന്നു അവനോട് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെ വിഷയങ്ങളെ കുറിച്ച് പക്ഷെ അവനും ഇപ്പൊ വേറെ നാട്ടിലേക്ക് സ്ഥലം മാറ്റി ഇതിൻ്റെ ആളുകള് തന്നെ സ്ഥലം മാറ്റി ഈ ഉദ്യോ ഉദ്യോഗസ്ഥില് ഈ ഒരു അധ്യാനത്തില് അവനെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി അവനോട് ഒക്കെ ചോദിച്ചാൽ മനസ്സിലാവും നമ്മള് എത്രത്തോളം ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭരണ കക്ഷികൾ ഞങ്ങളുടെ വിയോചിപ്പക്കുള്ള മറ്റു കാര്യങ്ങളും അവരെ അവന്ക്കും ഇത് മനസ്സിലായതാണ്.
അതെ നിങ്ങള് എനിക്ക് പറയണത് മനസ്സിലായി അതെ ൻ്റെ സുഹൃത്തായിരുന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരി അപ്പ അവൻ്റെ അവനോട് ഞാൻ അന്വേഷിച്ചപ്പ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവന്ക്ക് ഈ പണികൾ ക്കുന്ന വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ കീഴിലായിരുന്നു. അതെ വ്യക്തി ഈ പരുപാടികള്, അതായത് ഈ ജ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി ട്ടുള്ള പരുപാടികൾ കാര്യക്ഷകരമായമുന്നേറ്റമില്ലാ അതിന് നിന്നതിന്റെ പേരിലാ അവനെ ഈ സ്ഥലത്തുന്ന്മറ്റൊ റ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിയത്. ജോലി മാറ്റിയത്. അത്തരത്തിലൊരു ശിക്ഷാപരമായ ന പ്പടികളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോ, ഇത്തരത്തിലൊക്കെ അന്വേഷിച്ച് മനസിലാക്കി ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോ എനിക്ക് മനസിലാക്കാൻ സാധിക്കു, എന്റെ മുകളിലു നിൽക്കുന്ന വ്യക്തി അതായത് തോന്നുന്നത് നിങ്ങള അല്ലെങ്കി ഒരു പക്ഷെ നിങ്ങളുടെ മറ്റു സുഹൃത്തുകളായിരിക്കും. വ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ അഭാവം അതായത് അവരുടെ ആ സ്ഥാപിക്കുന്നു
ആ ന്നാല് നിങ്ങക്ക് ചെറിയൊരു തെറ്റ് പറ്റിയ ആണ്. എന്താന്ന് വെച്ചാല് ഞാനും അവനും സിയയ് യഥാർ ത്തത്തില് സമസ്ഥാനക്കാരാണ് ഞങ്ങള ഉദ്ദീവനത്തില്. അവനും ഞാനും സമസ്ഥാനക്കാരാണ് മേല് കോയിമയൊ മറ്റൊ ഇല്ല. പക്ഷേ അവനു ഇവിടെ ഈ ഒരു ഒരു മൂകതയില് അല്ലങ്കി ഈ ഒരു നടപടി ഇല്ലായ്മയില് പ്രതികരിച്ച കൊണ്ടാണ് അവനിക്ക് ഇത്തരത്തിലൊരു ശിക്ഷാ നടപടി എന്ന രീതിയില് നമ്മുക്ക് ഭരണാധ ധികളിൽ തന്നെ അല്ലങ്കിൽ ഇതിന്റെ മേലു ഉദ്ദോഗസ്ഥ ചെല് നൽകിയ ഒരു ഒരൂ തെറ്റായ തീരുമാനമാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു ഏ ക്രിയ ഉണ്ടായത്
പക്ഷേ അത് ശരിയായിരിക്കാം കാരണം നിങ്ങളുടെ മേല് ഉണ്ടായിട്ട്ള്ള നിങ്ങളുടെ മേൽ ഉദ്ദേഗസ്ഥൻമാരൊ ചെല നിർദേശങ്ങൾക്ക് നിങ്ങളെരു പക്ഷെ വയങ്ങേണ്ടിവന്നേക്കാം എങ്കിലും ഇത്തരത്തിലൊരുപാട് നിങ്ങള് മനസിലാക്കെണ്ടത് ഏകദേശം എന്താ നൂറോളം കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട ജല ക്ഷേമം അതായത് ജലത്തിന്റെ പദ്ധതിക്കാണ് ഇപ്പ തട ത്തം പെട്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തി ജനങ്ങളെ മുൻ കഴ് എന്താ മനസ്സിൽ കണ്ടു കൊണ്ട് അല അവരെ മനസിലാക്കി കൊണ്ട് അവിടെ പ്രയാസങ്ങൾ മന ലാക്കി കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ ക്ക് ആ മേലുദ്ദേശ്ത്തിനെക്കെതിരെ എന്റെ സുഹു ത്ത് പ്രതിഷേധിച്ചത് പോലെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ക്കൊര്പാട് പ്രതിഷേ ച്ചിണ്ടെങ്കിൽ ഒരു പക്ഷെ ജല ക്ഷേമം പദ്ധതി ഇപ്പൊ പൂർത്തിയായേനെ പക്ഷെ ഇങ്ങള് അതിന്റെ അല്ലര് അന അഭാവം ഇവിടെ നൽകി പ്രതി ഫലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം
ആ നമ്മോള് നാം പ്രതി ആന്തരികമായി അല്ലെങ്കിൽ മറ്റ് ഞാന് ഏ വേണ്ട നടപടികൾക്ക് ഞാന് ശ്രമിക്കുന്നുണ്ട് ശ്രമം നട ത്തുന്നൂണ്ട് മാത്രമല്ല എന്നോട് കൂടെ വേറെ ഒരൂ എട്ട് ചെല ശ്രമം നടത്താനും കാര്ണംനമ്മക്കാണ് ഈ ജനങ്ങൾ നിന്നുള്ള ഇതുപോല ത്ത പരാതികളും മറ്റു പ്രയാസങ്ങളെല്ലാം നേരിട്ന്നത് നമ ക്കാ വാ ന്നാട്ട് അത്തരത്തിൽ പ്രയാസം ഞാം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ആനും ഇതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്
പക്ഷെ നിങ്ങൾ പ്പൊ പറയുന്ന കാര്യങ്ങെളെല്ലാം ഒരുപക്ഷെ വാസ്ത്തവമായിരി ന്താ ദെയ്നം ദിന ജീ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളത്തിന് അവർ പ്രതീക്ഷിക്ക്‌ന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളെയാണ് പ്പൊ ഈ അല്ലെങ്കില് ആണ് എന്താ അരുവികൾക്ക് കൊട മെടുത്ത നിങ്ങൾ ദൂര സഞ്ചാരിക്കേണ്ടൊരു അവസ്ഥയാണ്പ്പൊ അവരുടെ ജീവിതം പ്പൊ ത്തരത്തിലുള്ള മാ നിങ്ങളുടെ ത്തരത്തിൽ ആന്തരികമായ്ട്ട് എങ്കിലും നിങ്ങൾ പ്രതി എന്താ പ്രതിഷേധിക്കുമെന്ന് റിയുമ്പോ അല്ലധികം എന്താ നന്ദിയുള്ള കാര്യങ്ങളാണ്
ആഹ് അത് എന്റെ ഭാഗത്ത്‌ നിന്നും ചെറിയ വീഴ്ച ഉണ്ടായി എന്നുള്ള സത്ത്യമാണെങ്കിലും ഇത്തരത്തിൽ ഞാ വല്ല്യ രീതിൽ ള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനി ഇനി എന്തായാലും ഒരു മാസത്തിന്നകം പാ ൻ പണി പുനറാരംഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് മറ്റു എന്തേലും പരാതി ഉണ്ടെങ്കിലും മറ്റു അതിനുള്ളിൽ എന്ത് നടപടി ഉണ്ടായിട്ടില്ലെങ്കിലും നിങ്ങക്കന്നേരം എന്നെയോ അല്ലേ എന്റെ കൂട്ടുകാര് രെയോ ന്ന് നേരിൽ കണ്ട് സംസാരിക്കാവുന്നയ
ഒറപ്പാണ് എന്താ പിന്നെ നിങ്ങളുടെ ത്തെ ത്തിൽ ള്ള മാനസ് സികമായിട്ടുള്ള മറുപടിൽ മാത്രം പ്രതീക്ഷിച്ചോണ്ട് ഏ ആദ്യത്തിലുള്ള ഒറപ്പ് പ്രധീക്ഷിച്ചോണ്ട് മാത്രമാണ് പ്പ ഞാന് പ്പൊ ഈ പരാതി വ്ട അവസാനിപ്പിക്കുന്നു
ആഹ് ഓക്കേ ബായ് പ്പ് എന്താലും ഒരു നടപടി ഉണ്ടായിരിക്കും നോ ക്കെ ശെരി